ഹലോ
ആഹ എന്തൊക്കെ പാട് സുഖല്ലേ?
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ?
ഹലോ ഹലോ ഹലോ
ഹലോ
ണ്ടോ അവിടെ റെയ് നെറ്റില്ലേ?
ആ നെറ്റുണ്ടല്ലോ, വൈഫൈ ആണ്.
ഏ എന്താ വീട്ടിൽ വൈഫൈണ്ടോ?
ഫോർജിയല്ല ആ കാക്കുന്റെ ഫോണ്ന്നയ് എന്റെ ഫോണിൽ റീചാർജ് കഴിഞ്ഞ്ക്ണ്.
ഏ
ഇഞ്ഞ് പത്താന്തിയെ ഇത് കേറ്റുള്ളൂ.
ഏ
പത്താംന്തിയൊക്കെ ആയിട്ട് കേറ്റുള്ളൂന്ന്.
ആ എന്തേ പത്താംന്തി?
ഉ പത്താംന്തി ആവുമ്പോത്തി മതി അയിന്റെ ഇടക്ക് കേറ്റിയാ ശരിയാവൂലാ. മാസം മാസം വാണ്ടടാ.
ആഹ അതെ. ഇപ്പം നെറ്റ് ഇല്ലാതെ പറ്റൂല്ലലെ? നെറ്റ് ഇല്ലയ്. അതെ അങ്ങനെയാണ്- ഓ ഇപ്പൊ എല്ലോട്ത്തും വൈഫൈ അല്ലേ?
ഉം. ഇപ്പൊ ഫോണിനൊക്കായി ആവശ്യംന്ന് വൈഫൈ ആണ്, നെറ്റ് ആണ്.
കാര്യ ഇല്ല നെറ്റ്, നെറ്റ് വാണം ഉം
നെറ്റ് കേറ്റണ ഇപ്പോ ചുരുങ്ങിയത് മുന്നൂറ്റി അയ്ബേന്റെ കേറ്റണം, എന്നാലേ മുതലാവുള്ളൂ.
അതെ അതാകുമ്പോ രണ്ട് ജീബി കിട്ടും
ഉ ഞങ്ങൾതയില് എന്താണ് രണ്ട് ജി ബി അല്ല, ഞങ്ങൾത് അൺലിമിറ്റഡ് ആണ്.
ആഹ ഫൈവ് ജിലെ?
കോള് വരുംട്ടാരാ ഞങ്ങള് ആ ഞങ്ങള് ജിയോ ആയതോണ്ടേ. പൈസ കഴിഞ്ഞാലും നമുക്ക് വരാനുള്ള കോള് വരും.
ആ ഇന്റെവും ജിയോ തന്നെയാണേ ഇന്റെൽ ആ ജിയോ മാത്രേ വരുള്ളേ വേറെ ഒന്നും കിട്ടൂല. അ
ആഹ വേറെൊന്നും കിട്ടൂല. മറ്റത് കഴിഞ്ഞ അപ്പ ഞാൻ പൈസ കേറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടാ ആ. ഇവര് പിന്നെ എന്താ നമുക്ക് നല്ല അനുകൂല്യങ്ങളൊക്കെ ഉണ്ട്.
ഹാ
മുന്നൂറ്റി അയ്മ്പത് ഉർപ്യാ കേറ്റിയാല് അൺലിമിറ്റഡ് ആണേനും പിന്നെ അതും അല്ല - കോളിങ്ങ് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം പോലെ വരും. ഞാന് അവിടുന്ന് പിന്നെ കോള്- കോള് വരും കയറ്റികോളീ അല്ലാഞ്ഞ ഫോ ഇത് കട്ടാക്കുംന്ന്, അപ്പൊ പുട് ചാനെ കേറ്റു
ഉം
ഉം
എന്നിട്ട് മക്കക്കെ എവിടെ
ഒന്ന് ചോറുന്നണ്ട് രണ്ടെണ്ണം ഒറങ്ങി
ഒറങ്ങ്യോ?
ആഹ് ആഹ് ചെറിയആട്ട രണ്ടാളും ഒറങ്ങും
മം മൂത്തൊൻ പഠിക്കുവാ പ്ലസ് വണിൽ അല്ലെ ഇനി പ്ലസ് ടു പോണേ പ്ലസ് വൺ ഇപ്പ കിട്ടിയതോ
പ്ലസ് വൺ ക്ക് ഇപ്പോ കിട്ടിയത്
ഇപ്പിട ഉണ്ടന്ന്
രണ്ട് എ പ്ലസ്
ആഹ് ഇ ഇപ്രാവശ്യം ടൈറ്റ് തന്നെ ഇവിടെ എന്റെ എള പ്പാന്റെ മോനുണ്ട് ഓനിക്ക് രണ്ട് എ പ്ലസ് തന്നെ
ആഹ് ഇപ്പ ഭയങ്ക ടഫ് അല്ലെ
ആ ഇപ്രാശ്യം കൊ
ഇത് ടൈറ്റായി നല്ലം കൊടുക്കലുള്ളാണ്.
ഹ ഇപ്പ എ പ്ലസ് വാരി കോരികൊടുക്ക നിർത്തിയെക്കണു ഇപ്പൊ പഠിച്ചിന കേരുള്ളൂ പണ്ടത്തെ മാതിരി യായി
ആഹ് ഓനിക്ക് പ്ലസ് വൺ ഏത കിട്ടിയേക്കണ് ഹ്യുമാനിറ്റീസ് ല്ലേ മം ഞാനും ഹ്യൂമാന്റി ഞാനും ഹ്യുമാനിറ്റീസ് തന്നെ അത് പഠിക്കാൻ സുഖ ഇപ്പെ ഇളേൽ പഠിക്കാൻ സുഖ അതന്നെ വേഗംപാസ്സാവാൻ പറ്റൂ
ആഹ്
നല്ലളി
ആഹ്
മ ഫുള്ള് മലയാളായതോണ്ട് പിന്നെ വല്ല്യ ഇഷ്യൂ ഇണ്ടാവൂല. മം ഹെ ഹെ ഇത് ആണ് ഹ
ഇപ്പൊ ഒരുക്ക് കളിക്കുന്ന പ്രായാണ് ഫോണുമ്മേ കളിക്കാ അത് അവൻ അവനിക്ക് തോന്നണം ഞാൻ ജയിക്കണം എന്തേലുക്കെ എത്തണം എന്നുള്ള ചിന്ത അവരവരെ മനസ്സി നിന്ന് വരണം എന്നിട്ട് നമ്മള് ഇത്ര പറഞ്ഞിട്ടും കാര്യല്ലവരോട് ഓര് സ്വയം തീരുമാനിക്കണം അങ്ങനായ സെരിയാവുല്ല
ഉം എന്നിട്ട് ഉം ഇപ്പ പിന്ന ന്തേനി ഇപ്പ പരിപാടിയൊന്നുംല്ലേ കല്ല കല്യാണൊന്നുണ്ടാവലില്ലേ ചോയ്ക്ക. ഫങ്ക്ഷന്സൊന്നും ഇണ്ടാവലില്ലേ?
കല്യാണപ്പടത്ത് ഇവിടെടുത്ത് അൽവാസിടെണ്ടായിരുന്നു അയിന് പോയി ചെക്കൻ പാട്ട് കാരനായിരുന്നു അപ്പൊ നല്ല പാട്ടും പരിപാടിയൊക്കെണ്ടായിന്
ഏഹ്
ആ അന്ന് നല്ല പെരുമയയിരുന്നു പോവാൻ കുറച് ബുദ്ധിമുട്ടായി അപ്പൊ പിന്നെ പാട്ട് ഒന്നും കേക്കാൻ നിന്നില്ല ആ വണ്ടി പോയ ആ വണ്ടി തന്നെ പോന്നു
ആഹ്
നല്ല മഴയിരുന്നു കാലാവസ്ഥെ
ഓ മഴ ഇന്നേലിം മിനിഞ്ഞാന്നോക്കെ മഴ പെയ്തിട്ട് പെട്ട്കണ് എജ്ജാതി മഴ ഏന്നു
മഴക്കനുസരിച്ച് വെയിലുണ്ട് വെയിലന് ചൂട് എന്താ താങ്ങാൻ വെയ്യാത്ത ചൂ ചൂടാണ്
അവ്ട്ത്തല്ല ഏഹ് ചൂടാ ചൂടാണെങ്കിൽ ചൂട് സ പറ്റൂല തണുപ്പാകുമ്പോ തണുപ്പും സഹിക്കാൻ പറ്റുല്ല
തണുപ്പ് സ സഹിക്കാൻ പറ്റില ന്നാനത്തെ പണ്ടത്തെ മഴ പെയ്തിട്ടുംല്ല്യ ന്നാലും കഴിഞ്ഞ പ്രാവശ ഈ സമയത്ത് നല്ല മഴല്ലേയിരുന്ന വള്ളപ്പൊക്കൊക്കെആകെ തൊടങ്ങീന്നില്ലേ
ഇമ് അതെ
ഇമ്
യാടെ ആടെ പന്തലൊന്നും കാണ്ലില്ല പ്പൊ ഫു പന്ത് വള്ളത്തിന് ഇപ്പൊ വല്യ ക്ഷാമൊന്നും ഇല്ല ഇപ്പം മഴയ്തോണ്ട് അപ്പറത്ത് കിണറൊക്കെണ്ടായതോണ്ട്
അതെല്ലാ നിങ്ങള ഏരിയൽ ക്ഷാമള്ള ഏരിയല്ലല്ലാ
ആഹ് ഇ ക്ഷാമള്ള ഏരിയന്നെ വേന വേ ആ വേന കാലത്ത് ക്ഷാമണ്ടാവും രണ്ടു മസാവൂലെ ലാസ്റ്റ് ആ ലാസ്റ്റാവുമ്പോ
ഇത്രേം ബുദ്ധിമുട്ടാ
ആ ങ്ങള് പോയന്റെ വക്കത്തൊന്നും അല്ലാ കൊറച്ചാ അപ്പർത്താണ്
ഏ ഏത് പൊഴേ യാണ്
ഏഹ് എന്ത്
പാല ക്കപാ
ചാണ കോ ചാവ നാടോ
ഏ
ഏ ഏയ്
ഏ ഏതാപ്യൻ്റെ പേരില്ലേ
ഭാരതപൊയ
ആഹ്
ഉം
അയ് ശെരി അയി അയിൻ്റെഒ രു അറ്റത്താവൂലേ
നാട്ട് ക്കൊന്നു ല്ല ആണ്ട് കൊറച്ചൊക്കെ ആണ്ട് പോണം രണ്ട് കിലോമീറ്ററൊക്കെ
ഏഹ് ആഹ് അയ് ശെരി
വണ്ടിള്ളോണ്ട്
ഏ ആഹ് എല്ലാ വണ്ടിം ഓടിക്കാൻ അറിയോ ഡ്രൈവിങ് ഫുള്ളായിട്ട് അറിയോ ലൈൻസെൻസൊക്കെ ത്തക്ക് ണാ
ആഹ് ലൈസൻസ്സൊക്കെടുത്ത് ഡ്രൈവിംഗൊക്കെ ഞാൻ പതിനെട്ട് ആയപ്പോത്തിന് വേ
ഏഹ്
ഉം ആഹ് ഡ്രൈവിംഗൊന്നും വിഷ്വോല്ല
അയ് സ ശരിയാ
ഇപ്പ ആടെ വീ വീട്ടില് വണ്ടിണ്ടാ
വീ ഏയ് ഇല്ല ല്ല്യ ഡ്രൈവിംഗിന് ഞാൻ പഠി പഠിച്ചാൻ താല്പര്യല് മില്ല
ഏഹ് ഹും ഡ്രൈവിംഗൊക്കെ പഠിക്കണംന്ന്റിയാ
ആഹ് ഡ്രൈവിങ് പഠിക്കണം അയ്ന് പെണ്ണ്ങ്ങള് പഠിച്ചാപ്പാ ആണ്ങ്ങക്ക് ബുദ്ധിമുട്ടാ പറഞ്ഞെ എല്ലാരും.
ഉം അതേ മേ മേത്ത്ക്ക് വര്ന്നെ അറ്യാ. മക്ക ഇനി മക മകൻല്ലേ മകനെ പഠിപ്പിച്ചോളി.
ഇല്ല മകല്ല്യ മൂന്നു പെൺ കിടാവാ.
ഏ.
മൂന്ന് പെൺകുട്ട്യേളാടാ.
ഏ മൂന്ന് പെൺകുട്ട്യാളാ.
ആഹ്.
മ്.
ആഹ്. ആങ്കിടാക്കളിഞ്ഞ് ഞങ്ങളൊ ഞങ്ങക്ക് ടൈമൊന്നുല്ല്യ.
ഏ
പത്തു മണി പയ്നൊന്നു മണി അ ഒക്കാവും.
ഏ അപ്പവ്ടെ പന്തളിന്നും കാണലില്ലേ ഇപ്പൊ ഫുട്ബോൾന്റെ സീസണ്ല്ലേ?
ആ കാക്കു കാണ്‌ന്ന്ണ്ട്.
ഏ അങ്ങനെ വീട്ട്ന്നാല്ലേ. ഏ ഏതാ ടീമ്?
ടീം ഏതൊന്നും ഇല്ല്യ എല്ലത്തിലും കാണും എല്ലാത്തിന്റിം ഒപ്പണ്ട്.
ഏ.
മ് ആഹ് ആഹ്. ഇല്ല്യാ എപ്പളേലൊക്കെ ഇര്ന്ന് കാണും ആരാ ജയ്കേതാന്ന് അറിയുമ്പോ.
ആഹ്.
പിന്നെ ചക്കകുട്ട്യാള്ണ്ടെങ്കി പിന്നും കൊറച്ചൊക്കെ തെര്ക്കൂടാൻ പറ്റൊള്ളൂ.
ഇപ്പൊ ഫുള്ള് പെൺ മക്കളാണല്ലേ? ഞങ്ങൾക്ക് ഫുള്ള് ആൺമക്കള്.
ആഹ് അതെന്നെർഞ്ഞെ.
ഉം
അത് സാരല്ല ഒക്കെ ബർക്കത്തല്ലെ അള്ള തര്നൊക്കെ വാങ്ങാ കൈ നീടീട്ട്.
അതെ അതെ.
ഉം. ഇനി ഓൺലൈനായിട്ട് മാഷ് കുട്ട്യ ളെ പഠിപ്പിച്ച് ണെ നോക്ക ഇപ്പംട്യൂഷനോ?
ഇന്ന്പ്പം ഇങ്ങള് പെരെ വെർ വെർതെ ഇരിക്ണ ആൾ ഏഹ് കിട്ടിലെ അത് എന്തേ?
അഞ്ച് അഡ്മിഷൻ കൊടൊര്ന്നം നമ്മള് നാല് നാല് അഡ്മിഷൻ ആയിട്ടൊള്ളു. അഞ്ച് അഡ്മിഷൻ കൊട്ന്നൊ ട്ക്കണം അയ്ന്.
എന്ത് ഒന്ന് തുടങ്ങാനാ
ആഹ് ആ നമ്മക്ക് ആ സീറ്റ് സീറ്റ് അവിടെ ടീച്ചയായി വർക്ക് ചെയ്യാൻ നമ്ക്ക് സീറ്റ് കിട്ടണെങ്കില് നമ്മൾ അഞ്ച് അഡ്മിഷൻ പിന്നെ അത് കയ്ഞ്ഞ്ട്ട് വേറെ കയ്ഞ്ഞാ പിന്നെ അഞ്ച് അഡ്മിഷൻ അങ്ങനെ കൊണ്ടോട്ക്കണം.
ഏ അഞ്ച് അഡ്മിഷനായിട്ട്ല്ലേ.
മ്. അങ്ങനൊക്കെണ്ട്.
എന്നാണ് ഇന്ന് മയ ന്നില്ല ഇന്ന ലൊക്കേനി നല്ല മഴേന്ന് ഇബ
ഏഹ്
ആഹ് ഇന്നലെ നല്ല മഴണ്ടായിന്ന് രാത്രി.
ആഹ് ആഹ് ഇവിടം കൊഴപ്പില്ലാത്ത മഴ ണ്ടായി നി എന്നിച്ചിട്ട്. ഈ മഴക്ക് പിന്നെ കറന്റ് പോയിട്ട് അതിന് മുന്നേത്തെ ഒരു മഴ ചാറും പോത്ത് കറന്റ് പോ
ആ ഹ് അത് ഇപ്പൊ കറന്റ് പോക്കില്ല അങ്ങനെ പെട്ടന്നൊന്നും. കറന്റെക്കെ മല്ലന്നെ പോ കൊള്ളൂ.
ഉം മറ്റേ ഞങ്ങളോടെ മഴ ഭൂമിക്ക് എത്തി യാ അപ്പ പോവും കറണ്ട്. പ്രാന്തെയ് ഇന്നിട്ട് ഞങ്ങൾ പറയും ചെയ്യും.
അതെ കറണ്ട്റ് പോയാൽ പിന്നെ കറന്റ് പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്.
ആഹ ബുദ്ധിമുട്ടാണ് ഔത്ത് സജ്ജീകരണം ഒന്നും ആയിട്ടിലേ? കുട്ടിയാക് മുത്ര ഒഴിക്കാൻ പോകാനൊ ന്നുള്ള. സജ്ജീകരണങ്ങളൊന്നും ആയിട്ടില്ല നമ്മൾ നാടൻ പെരയാണ് അപ്പൊ പിന്നെ.
ആഹ എന്തായാലും ഒക്കെ റെഡിയാവും ഇൻശാ അള്ളാ.
ഇൻഷാ അള്ളാ ഒക്കെ റെഡിയാവണം.
ഉം
പ്രാർത്ഥിക്കോണ്ടി പ്രാർത്ഥന.
ആഹ് ഓഹ്പ പാർത്തിക്കുമ്പ ഉൾപ്പെടുത്തണ്ട്.
ഉം
സ്ഥിരം പള്ളി ലൊക്കെ പോ പിന്നെ
ഏഹ്പള്ളി ഏഹ് പള്ളിയിലൊക്കെ പോക്ക്ണ്ട്.
ഏ
ശരി ഇപ്പക്കെന്താ ജോലി?
ഇപ്പ ഇപ്പ ഹോട്ടല് നടത്താ.
ഏഹ്
ഇപ്പാനെ സഹായിക്കാൻ പോക്ക്ണ്ടോ?
ആഹ് സഹായിക്കാനൊക്കെ പോകും
അപ്പൊത് കുറച്ച് അത്യാവശം ഫുഡി ഫുഡിന്റെ കാര്യൊക്കെ അറിയല്ലോ?
ആഹ് വാപ്പ ഇണ്ടാക്കും വാപ്പ എല്ലാ ഐറ്റംസും ഇണ്ടാക്കും.
മോൻ കൂടി പഠിപ്പിച്ചെണ്ട ഹോട്ടൽ കച്ചോടം നല്ല സൂപ്പറാടാ.
ഹായ് നിക്കൊ ഒക്കത്തിന്നും ഇഷ്ട ലാ ആ പരി വാടി ഏയ് ഇന്നാലേ ടൈം മായിന്നാല് ഓക്കെ ഓക്കെ.
ന്നാ ഓക്കന്നാ ശരി.